ആഹ്
കേക്കുന്നില്ലേ
ആ കേക്കണ്ട്
എന്തർക്കുവാ
എന്ട്ടാ മോള ഒറക്കികാണ്ട് പൂടിരിക്ക
ആഹ് ഒറങ്ങിയോ
ആഹ് ഓളോർങി
ഉം ന്താന്ന് വിശേഷം
ഉം ഇതങ്ങനെ പോണ്
ഉം ഉം
രാത്രിയൊക്ക് ഫുഡായോ
ഓഹ്
ഒക്കെ രാവിലെ ഒക്കല
ഏഹ് ആഹ് രാവിലെ വയ്ക്കും
ഉം ഉം
രാവിലെ വെയ്ക്കും ഇപ്പൊ ചക്ക പൂയ്ക്ക ഉണ്ടാക്കാണ്ട്
ക്കേ
ചക്ക ചക്ക
ഉം
അപ്പം അത്ണ്ടാക്കാണ്ട് ഏഹ്
കൂട്ടാൻ വക്കണോ
ആഹ് അതെയതെയതെ അതെ എല്ലാം ആയോ
ആഹ് എല്ലതു ആായി
ഫ്രീ ആയില്ലേ ഉം
ഇങ്ങളെ പണി കഴിഞീലാ
ഓഹ് എന്റെ ഏകദേശം കഴിഞ് എനക്ക് ഇതും കൂടെ ഉണ്ടാക്കാനുള്ളൂ
ഉം
എന്നാ കഴിഞ്ഞു
ആഹ്
അത് കഴിഞ്ഞ കഴിഞ്ഞു പിന്നെ ഫ്രീയയി
ആഹ് ഹസ്ബൻഡ് വന്നോ
ഇല്ലല്ലാ എന്നില്ല വരാ ആവുന്നേ ഉള്ളു ഏ ഏഴരവും വരാന് ഏഴരയാവും
ആഹ് ഹ്
ഏഴരയാവും വരാൻ
ആഹ്
ഉം അവിടെ എല്ലാരും വന്നോ
ഇല്ല കാക്ക കൊണ്ടീ പോയതാവും വന്നിട്ടില്ല
ഉമ്മേ
ഉമ്മബടെണ്ട്
ആഹ് പുള്ളിക്കല്ലേന്നോ വയ്യാനേ
എങ്ങനെ
പുള്ളിക്കാണോ ഓപ്പറേഷൻ കഴിഞ്ഞേ
ഇൻക്ക് ഇൻക്ക്
ആഹ് എല്ല അപ്പൻറിക്സിന്റെ എന്തൊണ്ട് പറഞ്ഞ് ആഹ് അതല്ല അതല്ല ആ മനസ്സിലായി എന്തറിയോ ഒന്നായിട്ട്
മാറി പോയതാ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ലേ പിന്നെ വീട്ടു പോയി ആറു മാസം കഴിഞ്ഞ് ഇപ്പൊ അവടെ വന്നതല്ലേ
ആഹ്
ഉം സിലായി പിന്നെ എന്തായിരുന്നു ചായക്ക്
ചായെ വൈകുന്നേരം കുടിക്കുല്ല
ആഹ് ചായല്ലല്ലേ
ഉം
ആഹ് ചായക്കുടി ഒഴിവാക്കിയ അത് അതാ നല്ലത്
ഉം
പ്രത്യേകശിച്ചും കുഞ്ഞുങ്ങളൾള്ളപ്പോഴേ
ഉം ഉം
കുടിക്കാണ്ടിരിക്കാ നല്ലത് കൊറെേ ആയി നിത്തിയതാണോ
ആഹ് ഞ അതെ കുടിക്കലില്ല
ന്നാ നല്ല ശീലണല്ലോ
ഉം ഉം ഉ
ഉം അങ്ങനെ എനിക്കൊക്കെ ചായ കിട്ടണം
ആം ചായക്ക് എന്തേ കടി ഉണ്ടാക്കൊ വൈകുന്നേരം
ചായ്ക്ക ഉണ്ടാക്കാറൊക്കെണ്ട് ഇന്ന് രാവിലത്തെ കടി ഉണ്ടായതു കൊണ്ട് ഉണ്ടാക്കിട്ടില്ല
ഉം ഉം
ഇന്ന് കപ്പ രാവിലെ ഉണ്ടാക്കിയത്ണ്ട് മീൻന്റെ കറിയുണ്ട് അപ്പ ഒന്നും ഉണ്ടാക്കിട്ടില്ല
ഉം
പ്പൊതിന്ന് രിച്ച്
കുട്ടിയെ വിടെ.
ഉം അതാ കുളിക്കിന്ന്.
ഏഹ്. കളിഒക്കെ കയ്ഞ്ഞ് വന്ന് കുളിച്ചാവൂലെ.
ആഹ് കളി കയ്ഞ്ഞ് ഓൻ ഒറ്റക്ക്ള്ള കളിയായിരുന്നു ഇപ്പൊ കയിഞ്ഞ് ഞാന് ഒര അരമണിക്കൂർ കുളിയിണ്ടാവും. അങ്ങനെ വെള്ളം ഒഴിച്ച് സോപ്പ് കളിച്ച് അഹ് കയ്ഞ്ഞിട്ടേ ഇങ്ങോട്ട് എറങ്ങൂ.
തണുപ്പൂ.
ഏഹ്
തണ്പ്പത്തുംപറയാ.
ആഹ് പുള്ളിക്കാരന് ഒര് തണുപ്പുല്യാ.
ആ ഫേനുട്ടച്ച് കെട കെടന്നുറങ്ങും നാളാ രാത്രി.
ഏഹ്.
ആ ഇപ്പളും വേണം ഫേന്.
അമ്ക്ക് ഭയങ്കര തൺപ്പല്ലേ.
അഹ്തവ്ടെ ഇന്റെ കുട്ടിക്കുംമാണം.
ഏഹ്.
ഇന്റെ കുട്ടിക്കുംമാണം ഫേനോ ഫാക്കിയാന്നൊളോൾച്ചും.
ആഹ് ആ അതെ അതെ അതെ ചെറ്യാ പിള്ളേർക്ക് അങ്ങനെ.
ആഹ്.
ഇപ്പരാ. ചെറ്യാ പിള്ളേർക്ക് അങ്ങനെയാണ് അവർക്ക് തണ്പ്പ്ണ്ടാവൂലതോന്ന്ന്നത്.
ആഹ്‌.
അവർക്കെപ്പോഴും ചൂടാ.
മ്മ് മ്മ്.
പ്പോം ഫേന് വേണം. അപ്പൊ അത് അത്രല്ലേ ഒള്ളൂ കുഞ്ഞിത്.
അയ്നൊക്കെ ഫേൻ വെണോ അയ.
മ് ഇന്നാണ്. പിള്ളേരെ പ്രേത്യേകത.
നമ്മക്കയ്നും വേണ്ടി ഭയങ്കര തണ്പ്പാവും.
ആഹ്.
എനിക്ക്യൊന്നും പൊത്ക്കാതെ കെട്ക്കാനേ പറ്റത്തില്ല.
മ്മ്.
അത്രേം തണുപ്പാ. പിന്നെന്താ പുത്യേ
കൂട്ടാൻ വെച്ച് കയ്ഞ്ഞോ?
ഏഹ്.
കൂട്ടാൻ വെച്ച് കയ്ഞ്ഞോയ്ച്ച.
വെച്ചില്ല ഞാൻ രാ അരിഞ് കയ്യാനാവുന്നേ ഒള്ളൂ.
ഏഹ് അപ്പോവ്ട്ന്നേ അവിടെണ്ടോ ചക്ക?
ഏഹ്.
അവ്ടെ വീട്ടില്ണ്ടോ ചക്ക?
വീട്ട്ലില്ല ഒരു ആള് തന്നതാ. അതന്നപ്പം കാര്യായ്ട്ട് വേഗം എരിയ്യ്ന്നെ.
നമുക്ക് വീട്ട്ല്ണ്ടെങ്കി ഞമ്മളാ നേരത്തിന് ഇണ്ടാക്കൂലേ അരിഞ്ഞിട്ട്.
ആഹ് ആഹ്
ഇല്ലാത്ത കാരണം. കിട്ടിയേപ്പൊ അങ്ങനെ കൊറേ ആയി കഴിച്ചിട്ട്.
ഏ
ഞങ്ങക്ക് അങ്ങനെ ചക്കല്ലാത്തോണ്ട് ക്ക് ആരെട്ത്തെങ്ങ്ക്ക് കിട്ടണം.
ആഹ് മാങ്ങ യൊക്കെ ഇണ്ടോ അവ്ടെ
ആഹ് മാങ്ങൊക്കെ കിട്ടാണ്ട്.
ഉം
ക്കിം കിട്ടാനുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ തന്ന്ട്ട് വേണം. മാങ്ങയും ചക്കയൊന്നും ഞങ്ങക്ക് സ്വന്തായിട്ട് ഇല്ല.
തേ
അങ്ങനെ ആരേലും തെരുമ്പോ വാങ്ങിച്ചിട്ട് ഞങ്ങളൊണ്ടാക്കും.
ആഹ് ആഹ്
ഇട്ട് കൊണ്ട്രാനൊക്കെ പറിയിം. പക്ഷെ ഞങ്ങളതൊന്നും പോവാറില്ല.
ഏ
കൊണ്ട് എട്ക്കണംന്ന് പറഞ്ഞാൽ പിന്നെ ഞമ്മള് പോയി എടുത്ത് വെരും.
ഉം ഉം
അങ്ങ്നെ ആര്തും പോയി നമ്മൾ ഇടാനൊന്നും അങ്ങനെ പോവ്വലില്ല. ചക്ക കാലായ ഇഷ്ടംപോലെ ചക്കല്ലേ പക്ഷെ ചെല സ്ഥലങ്ങളിലൊന്നും ഇല്ലാ ട്ടോ.
ഞങ്ങളെ ഇവിടെയൊക്കെ നല്ലോണം ഇണ്ട്.
നിങ്ങക്കൊക്കെ നല്ലോം ഇണ്ടാവൂലേ.
ആഹ്
തിന്ന് തിന്ന് മട്ത്ത്ട്ട്ണ്ടോ.
ലെ
പ്പഴേ
ചക്ക
ഇപ്പാര്ക്കും വ്വടെ ചക്കാണ്ട.
ത്തോരാ എല്ലാവർക്കും തിന്ന് മതിയായതോണ്ടേ
ആഹ്
പഴാണോ ഇഷ്ടം. അല്ലെങ്കില് വച്ചതാണോ ഇഷ്ടം. ആഹ് വച്ചതാണോ പഴാണോ ഇഷ്ടം
രണ്ടും തിന്നും
തിന്നും
ഉം
എത്തിയാര്
കിട്ടിയാ ഒക്കെ തിന്നും
ഉം ഉം
ഇപ്പൊ കഴിഞ്ഞോ ന്നട്ട് ചക്ക.
ഇല്ല ഇപ്പള്ളും ഇണ്ട് മര്ത്ത്മ്മെ
ഉം വെണെങ്കില് ഇടാനുണ്ട് പ്ലാവേല് ല്ലേ
ആഹ്
വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ലേ. പക്ഷെ എനിക്ക് വെള്ളം കുടിക്കാത്ത ചക്കയെ കിട്ടു. ഇപ്പവരാടാ എനിക്കേ
ആഹ് ഏ
വെള്ളം കുടിക്കാത്ത ചട്ക്കയാ കിട്ടിയത്
തെ
അല്ലെങ്കി ഈ വെള്ളം കുടിച്ചിട്ടുണ്ടാവലെ ചക്ക
ആഹ് ഉം
മഴ ആയ കാരണം
ആഹ്
എന്തോ ഭാഗ്യത്തിന് ഇല്ലാതെ കിട്ടി
വെള്ളം കുടിച്ച രസം ഉണ്ടാവില്ല
ഉം അപ്പ എങ്ങനെ വെച്ചാന്ന് ടെസ്റ്റ്‌ല്ലാ
ഉം
പഴുത്താലും ടെസ്റ്റ്‌ല്ല
ആഹ്
ഓലുമ്പി എന്തോതില് മഴ ഉണ്ടാലും കൂടിട്ട് ശിട്ട
ഉം ഉം
രണ്ട് ചക്ക ഉണ്ടോ വരയ്ക്കയും കൂഴയും
മ് മ്മ് വരക്ക ചക്കള്ളൂ
ഏഹ്
ന്ന് പറയാ
ആണ് ല്ലേ ഉം നിങ്ങളൊക്കെ മറ്റേ അത്ണ്ടാക്കുവോ
എന്തണ്?
ചക്കോണ്ട്
ന്ത് കൂട്ടാനോ അപ്പൊ ഏ ഇതില്ല ഇല്ല
ഇല്ല
ഏഹ്
അറിയത്തില്ലല്ലേ
ഇവടെ അങ്ങനെ ഇണ്ടകാലില്ല ഇവിടെ ഇപ്പക്ക് ജ്യൂസ് അടിച്ചടുക്കും ചാക്കോ ണ്ടെ പഴുത്ത ചകോണ്ടെ പ പഴത്ത ചക്കുണ്ട് ഇപ്പഴത്തെ ജ്യൂസ് അടിച്ചെടുക്കുക
ജ്യൂസാ ആ എങ്ങനെ സംഭവം
പാലിന്യ മ്മള് സാധാ പച്ചള്ളത്തില്
ആഹ്
ഉം
അതിഷ്ട
ആഹ് ത്പ്പാകിഷ്ട
ഏ ഏ ഞാൻ ഇത് ആദ്യയട്ട് കേൾക്കുവ
പിന്നെ പച്ചചക്കെണ കൂട്ടം വെച്ച കൊടുക്കൂ
ആഹ്
തന്നെ ഉണ്ടകൊളു അല്ലതെ അപ്പൊ അങ്ങൻത്തൊന്നും പറ്റൂല
ആഹ് ആ അതെ ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാത്തത് കൊണ്ടാ നിങ്ങൾക്ക് അറിയാത്ത
ഉം ഉം ങ്ങൾ ണ്ടാക്കൽ ണ്ടോ?
ഓ
മ്
നല്ല ടേസ്റ്റാ
ഉം ഉം
ചക്ക അങ്ങനെ ഉണ്ടാക്കിയാല് മെനക്കെട് ഇണ്ട് ഏ അത് മറ്റേ ആ എരമംഗലത്ത്ന്റെ എലല്ലേ
ആഹ്
അതു അറിയത്തില്ലെ നല്ല വാസനള്ള ആ എല
ആഹ് ആഹ്
അതിലാണ് അതിനകത്ത ഇണ്ടാക്ക റവാ ച ക്ക ശർക്കര ഏലക്കായ നല്ല ചീരകം തേങ്ങ
ഉം ഉം
ഇത് കൂട്ടീട്ട്
ഇങ്ങളെല്ലാ ഫുഡും ഉണ്ടാക്കൊ
ഓ
ഉം
ഞാനൊരു വിതൊക്കെ എല്ലാം ഉണ്ടാക്കും
ഉം
അങ്ങനെയ അതുകൊണ്ട് അങ്ങനെ കഴിക്കുമ്പം ടേസ്റ്റ് അല്ലേ
ആ്
പിന്നെന്താ ഒര് ദിവസം ഇണ്ടാക്കി നോക്കൂട്ടോ ഞാൻ പറഞ്ഞതുപോലെ
ആ അയിക്കോ
പറഞ്ഞ സാധനങ്ങൾ മറക്കാതെ ഉണ്ടാക്കി നോക്കിയാ മതി
ഏ ഏ
അപ്പം അതെ രുചിയുണ്ടാവും
ഉം ഉം
മധുരക്ക വെണം
മധുരം മാണം ചച്ചാ
ആഹ് മധുരം ചക്ക ചക്കെന്തായാലും മധുരണ്ടാവൊല്ലോ പിന്നെ നമ്മള് ശർ ക്കര ചേർക്കണം നല്ല പോലെ അങ്ങനെ എന്നിട്ട് ഉണ്ടാക്കും
ഉം ഉം
ശർക്കര നമ്മളെന്തായാലും ചേർക്കൊല്ലോ
ഉം
അപ്പ ടേസ്റ്റാ ശർക്കര ഈ സാധനങ്ങളൊക്കെ അഴിനകത്ത് ചേർക്കണം
ഉം ഉം
ശരി ന്നാല് ശരി എന്നാ
ആ ന്നാ ശരി